ഹലോ ആഹ എന്തൊക്ക സുഖല്ലേ
ഓ സുഖന്നെ
ആ കുട്ടിളൊക്കെ സ്കൂള് പോയ?
ആഹ കുട്ടികളൊക്കെ സ്കൂള് പോയി. സ്കൂള് പോയില്ല മദ്രസ് പോയി.
ആഹ് മദ്യ ചൂട്ട് വന്നിട്ടില്ല
ഇല്ലല്ല
ഏ ഇവടെ മദ്രസെട്ടന്ന് സ്കൂള്ക്ക് പോവാനായി ആഹ് ഒമ്പതര ആവോ പോകണെങ്കി
ആഹ് ആഹ് ആ
അവടെ അട്തന്നെ ആണോ?
എന്ത്‌ ആഹ് ഇവടെ അട്ത്തന്നെ.
അവിടെ വീട് പണി നടക്ണ്ട് അപ്പൊ പൊടി വന്നിട്ടെ. ജനവാതിലൊക്കെ അടച്ച് ഇടാൻ പറഞ്ഞത.
ആഹ് ശരി ആഹ്.
ഉ
എവിടെ അവിടെ അടു അടുത്തങ്ങളതോ.
ആഹ് തറവാടെയ് തറവാട്.
ആഹ ആഹ് ആഹ് ആഹ ശരി. ചോറും കൂട്ടാനൊക്കെ ആയോ?
ഇല്ല ഞാന് ചായിം കടിംക്കെ ഇണ്ടാക്കി കഴിഞ്. ഓലൊക്കെ മദ്രസ്ക്ക് പറഞ്ഞഴച്ചപ്പ ഞാന അവടെ കടന്ന്. കുറച്ച് അടിക്കാനൊക്കെ ഇണ്ടായിനി അപ്പൊ ആ അയ്‌മെ ഇര്ന്ന് കൊറചേരം. അല്ല അങ്ങനെയൊന്നും അറിയില്ലേ ഞാൻ ഇന്റേത് കീറിയത് അങ്ങനത്തൊക്കെ അടി പിന്നെ കുട്ട്യേക്ക് ഫ്രോക്ക് അങ്ങനത്തൊക്കെ അടിക്കും.
പോയിനോ പഠിക്കാൻ പോയിന?
ഇല്ല പോ പോയിട്ടില്ല പഠിക്കാൻ പോയിട്ട്
ഏഹ് ഹേ വെറുതെ എങ്ങനെയാ യൂട്യൂബിലൊക്കികാണ്ട? യൂട്യൂബിലക്കെ അ കുട്ടിണ്ട് ഇവടെ ഓൾ ഒച്ചണ്ടാക്ക. ഹ ഓളെ ഓരോ പാത്ര എടുത്താണ്ട് കളിക്കാണ്. ഹ് ഹ അപ്പൊ എന്താ ഇത്ണ്ടാക്കിയോ അന്നെ ഇങ്ങനെ യൂട്യൂബില് നോക്കിങ്ങണ്ടാ?
ആഹ് യൂട്യൂബില് നോക്കിയണ്ടങ്ങനെ ഇണ്ട പഠിച്ചതാണ്. അപ്പൊ ഓൽക്ക് ഇങ്ങനെ വീട്ട്ന്ന് ഇടാൻ പറ്റിയതൊക്കെ
ആഹ അങ്ങനെ അടിച്ചണ്ടാക്കുംല്ലേ ആഹ ആ ശരി. പിന്നെ എന്നിട്ട് ഇനിീ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണ്ടേ
ആഹ് ചോറുംൂണ്ടനൊക്കെ ഉണ്ടാക്കണം ഞാൻ ഇപ്പോ ഓള അംഗലവാടിക്ക്ഓള അംഗലവാട ഒക്കെ ആക്കാൻ വേണ്ടീട്ട് കുളപ്പിക്കാൻ വേണ്ടിയുണ്ട്
ആഹ ശരി ഏ അങ്ങടെ വടിിക്കണ ഉണ്ടാവുംല്ലേ ആഹ ആഹ് മറ്റവള് ഇ അവിടുന്ന് സ്കൂൾ അങ്ങനെ പോവാ ഇങ്ങോട്ട് വരൂല്ലേ മദ്രാസ്ന്ന്
അവരിങ്ങോട്ട് വരല്ലോ ആ
ആഹ് ആഹ് ആ എവിടെ അടുത്ത് തന്നെയാണോ മദ്രാസൊക്കെ മദ്രാസൊക്കെ എടുത്താണോ ആഹ് ആഹ് ആഹ് വണ്ടിക്ക് പോണോ വണ്ടിക്ക് പോണോ
ഏയ് വണ്ടിക്ക് പോന്നു വേണ്ട നടക്കാള്ള. വേണ്ട വേണ്ട നടക്കാള്ള ദൂരേ ഉള്ളു.
ആഹ് ആഹ് ശരി പിന്നെ എൻ ന്താ മഴ ണ്ടോ ഇന്ന്?
ഇന്ന് മഴയില്ല. ഇന്ന് ഇതുവരെ പെയ്തിട്ടില്ല. ഇല്ലല്ല ഇന്ന് നല്ല തെളിവാണ്. ഇന്ന് പെയ്ത്
ആഹ് അഹ് ആഹ് ഇന്ന് ഇവടിൻ തന്നെ നല്ല വെയിലാ. ഇവടിം തന്നെ നല്ല വെയിലാണ്. ഉം പിന്നെ ആഹ് ചോറയിക്ക്ണ് ഇനി കൂട്ടാനൊക്കെ ഉണ്ടാക്കണം. അയിന്റെ എടി കൂടെ സ്കൂൾക്ക് പർഞ്ഞയ്ക്ക്ണോലും ഒക്കെ ഇണ്ടായിട്ടേ. ആനെ നേരം വൈകാണ്.
ഉം ഞാൻ പിന്നെ അങ്ങനെ വേം പണി അയ്ക്കുന്നില്ല. ചെലോലെക്കെ പറണേക്ക പത്തണിയാവുമ്പോ പണി അഴ്ഞ്ന്നൊ
പണി കഴിഞ്ഞു ആഹ് ആഹ് ഹ ഹ ഹാ ഇന്റെതും അങ്ങൻ തന്നെ ഒറ്റ വീട് ഒറ്റപ്പെര ആണോ?
ആഹ്
ആഹ് ശരി അപ്പ തന്നെ താങ്ങിങ്ങ് അങ്ങനൊന്നുല്ല എന്റെ പണി ഇതും കഴിഞ്ഞ ഒരു ആശ്വാസാണ്. പക്ഷെ ആണ്ട് കഴിഞ്ഞിട്ടണ്ടെ. ആഹ് ആഹ് ആഹ് ആക്കം പോലെ ഒള്ളയ്ക്കാരം ല്ലേ അതാണ്ട് കഴിഞ്ഞ പിന്നെ കഴിഞ് ആഹ് ആഹ് ആഹ് അത് എത്രക്ക കുളി കുളി വേയില്
കൊ രണ്ട് മണ്യാെകാവും
ആഹ് ആഹ് അപ്പോത്തിന് ചോറു കൂട്ടാനൊക്കെ ആവോ ആഹ് കുട്ട്യേള് പോയാ പിന്നെ ഫ്രീയെ ക്കാരല്ലേ വാലവാടീക്ക് കൊണ്ടയാക്കി കൊട്ക്ക
കൊണ്ടയാക്കി കൊട്
ആഹ് ആഹ് ഔടെ എട്ത്തെന്നേണോ നടക്കാല്ലെതന്നൊള്ളൂ ആഹ് ആഹ് ശെരി ആഹ് ആഹ് ആഹ്
ഉം
അത്ര ഒള്ളുലെ
ആഹ്
പിന്നെ എത്രക്കാ മൂന്നരക്കോ വിട
ആഹ് മൂന്നര്ക്ക് വിടും
ആഹ് അപ്പൊത്തിന് പോവാ ഇപ്പൊ രണ്ട് മണിക്ക് കഴിഞ്ഞാ വാലവാടിക്ക് പോകുവാനും ആയിലേ
പിന്നെ പോകാനായി
ആഹ് ടൈമ് ടൈമ് ഹൗെടെ പോണന്ന് തന്നെ അറീല്ല നേര്ത്തെ ഇപ്പൊ മദ്രസ്ക്ക് ഇക്കത്രക്ക
മദ്രസൊക്കെ ഓന്ക്കൊരു പിന്നെ ഏഴ് ഏഴ് മണി ഏഴേക്കാല് ഒക്കെ ആ ടൈമില് പോയാൽ മതി
ആ ചായ കുടിച്ചിട്ടാണോ പോവുവ
ചായ കുടിച്ചു
ആചായയും കടിയൊക്കെ അപ്പത്തിനും ആകുവോ ക ടിയൊക്കെ ആ ആ
ഉം അതാ പണിക്ക് പോകുമ്പോളേ ഹസ്ബൻഡിന് പണിക്ക് പോകുമ്പോ
ആ ആ അപ്പൊ ആക്കൂമല്ലേ പിന്നെ കിടക്കുവോ
ഇല്ല പിന്നെ അങ്ങനെ എപ്പഴും കിടക്കൊന്നുംല്ല ഇന്നിപ്പോ കുറ ഇചിരം കിടന്ന് അല്ല ഉറങ്ങൊന്നുമില്ല കിടന്നിട്ട് ഉറങ്ങൊന്നുമില്ല വെറുതെ ഫോണിലങ്ങനെ
ണ കളിക്ക ആ അതെ ഉ വെറുതെ ഇരിക്കല്ലേലെ
വെറുതെ ഇരിക്ക പണിയൊക്കെ ഇണ്ട് ഇഷ്ടം പോലെ അകമടിച്ചു വാരാനുണ്ട് തുടയ്ക്കാനുണ്ട് അലക്കാനുണ്ട് എല്ലാമുണ്ട്
കുറെ ഉണ്ടോ നമ്മള് പെണ്ണുങ്ങള് അല്ലാതെ പിന്നെ പണി ഇല്ലാത്ത പണി ഒഴിഞ്ഞ് ആ ഇല്ലല്ല പണിയോടുപണി എടുക്കാൻ നിന്നാ പണിയോട് പണിയരിക്ക
അ ഒ ഞമ്മുക്ക് ഒഴിവ് ഉണ്ടായിട്ട് നമ്മൾ ഇരിക്കൂല
ഇരിക്കൂല ആ അതെ അതെ അങ്ങനെ പറ്റും ഒഴിവുണ്ടായിട്ട് അല്ലേ അത് ഫാമിലി അടുത്താണ്
ഏ ആ അപ്പൊ അന്നൊക്കെ ഞാനും ഇങ്ങനെ തന്നെ ഇനി വ
ആ അതെ അപ്പ അങ്ങനെ പറ്റൂലല്ലോ അപ്പ അപ്പ നമ്മള് അതിന്റെതായുള്ള അനുസരിച്ച് നിൽക്കണ്ടെ അതെ അതെ
പിന്നെ ആരെയുള്ള വീട്ടില്
വീട്ടില് ഇവിടെ ഇപ്പ അമ്മ പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ് പിന്നെ കുട്ടികളാണ് മൂന്ന് കുട്ടികളുണ്ട്
ഉം ഉ ബാക്കി ഇളയച്ചന്മാരും മുത്തച്ചന്മാരൊന്നുമില്ലേ ഉം ഉം നാത്തൂമാരുണ്ടോ
ആ നാത്തൂൻമാര് രണ്ടാളുണ്ട് ഒന്റെ കല്യാണൊക്കെ കഴിഞ്ഞഞ് ഒല വേറെന്ന ഉം
ഉ മക്കളൊക്കെ വലിയതാണോ
മക്കള് ഒന്ന് വലുത് എട്ടിലാണ് എട്ടാം ക്ലാസ്സിലാണ് പിന്നെക്കെ ഉം പെൺകുട്ടി പിന്നെ അഞ്ചാം ഏ പിന്നെ രണ്ടാം ക്ലാസ്സിലാണ് രണ്ടാമത്തെ
ആ ആ
എന്താ ഇത് ചെറുതാണ് മൂന്ന് വയസ്സായിട്ടുള്ളു ബാലപടിക്ക് പറഞ്ഞയക്കാനില്ലേ പ്രായം ആവണ് ഉ പത്തൊമ്പത് ഉം പത്തൊമ്പതാംതിയാണ് മൂന്ന് വയസ് തെകിയ ആവ മൂന്നക്ക് ഉ ഉ ആ മുന്നര രീയിലൊക്കെ തന്നോ കൊണ്ടയാക്കാൻ പാകം ഉ അപ്പ യിതു ചെറിയ കുട്ടിയാണ് ഇപ്പൊ കൊണ്ടോക്കാനണ്ടയറ്റുംല്ല പിന്നെ
ഉൾക്ക ആദ്യക്കെ മടിഅയിനി പോകാന്
ഓ ഉഷാരവേ ക ലേ അതിന് ആൾക്കാരെ കുട്ടികളെക്കെ പരിചയപ്പെട്ടാലേ പിന്നെ കുഴപ്പൊന്നുമില്ല പരിചയ
പിന്നെ പറഞ്ഞാല അവിടെ ഇപ്പ അംഗലവാടിയിലൊക്കെ നല്ല ഭക്ഷണങ്ങള ഒക്കെ ഉണ്ടാവലോ എല്ലാം കളി സാധനങ്ങളൊക്കെ
ആ കളിക്കാല് ആ കള പാട്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോറിയൊന്നുംല്ല മൂന്നര ഇതാറുമ്പോൾ ഒത്ര സമയം പോണണ്ടല്ലോ മൂന്നരായ വരുന്നണ്ടല്ലോ പോുന്നണ്ടല്ലോ
പിന്നെ കൊറച്ച നേേരം ഉറങ്ങല്ലേ
അതെ പിന്നെ അതല്ലേ ഇവിടെ നിന്നാല എന്താ വെച്ചാ ഫോണിലാണ് വെറും ഫോൺ അഡിക്റ്റാണ് എറെ കുട്ടികള് അപ്പൊ പിന്നെ പോണ്ടയാക്കെന്നെ നല്ലതൊക്കെ എന്നാ കുറച്ച നേരം ഫോണ് കണ്ണിന്ൊരു കൊടുക്കലില്ലല്ലേ ചെറ ഒക്കെ പറയാം അധികം അങ്ങനെ കൊടുക്കില്ല പക്ഷെ കുറ്റങ്ങളുണ്ട് ശീലംയിക്കണ ഇപ്പൊ ഇനിയിപ്പോൊ വേറെ എടുക്കാൻ വഴക്കണില്ല കരാണ്ാ പോൂത്തി
പിന്നെ ഹസ്ബൻഡിന്റെ ഫോൺ എത്തിയാ ഒരുക്ക് കിട്ടണ അത് അവിടെ ലോക്ക്ൊന്നുമല്ല
ഇല്ല ആ എടുക്കാനേ ആ ആ ശരിയാണ് ഇത് ഇത് ഭയങ്കര ഗതിയടാണ് ഈ ഫോണിൽ അഡിക്റ്റ് ി ഉ എന്താണ് കുട്ടികൾക്ക് തിന്നാനും വേണം കുടിക്കാനും വേണം പറഞ്ഞണം മാരിക്കാനും എല്ലാത്തിനും വേണം പോടെ
ആ അത് ചേലായ പിന്നെ അങ്ങനെ തന്നെ പിന്നെ ഉണ്ടാവുള്ളു
അെ വലതൊന്നുംടുക്കൂ വിയ കുട്ട ഒുംക്കും
ഒക്കെ ഞ എന്നോട് ചോദിച്ചിട്ട് സമ്മതം വാങ്ങീട്ടൊക്കെ എടുക്കും കൊടുുള്ളൂ അത് ഞാൻ എപ്പഴെങ്കിലേ കൊടുക്കുള്ളൂ എപ്പഴും കൊടുക്കൂല
നല്ല കുട്ടികളാണല്ലോ ഏ അത്ര നല്ല കുട്ടിയൊക്കെ ഉണ്ടായിട്ടാ
ഹം
ഇപ്പത്തഞ്ച കുട്ടി എട്ടാം ക്ലാസ്സൽ എത്തില്ല ഫോണില്ലാതെ അഞ്ച മിനിറ്റ് ഒഴ വട്ട അപ്പ എടുക്കും ഫോൺ എ എത്രങ്ങാനും പറയലുണ്ട അറിയ പഠിക്കാ നിന്ന ഒപ്പ പഠിച്ചാലുള്ള വലിച്ചതുും ആവുക ഉണ്ടാവുക മന പക്ഷെ എന്ത് എന്ത് പറഞ്ഞിട്ടോ കാര്യല്ല
ഇപ്പൊ ആർക്കും ഒന്നും പറഞ്ഞാ മനസ്സിലാവില്ലേ ഞമ്മക്കൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പഠിച്ചുണെങ്കിൽന്ന് ഇപ്പൊ തോന്നുന്നുണ്ടല്ലോ അതേമാതിരി ും തോന്നു ഉം
അതെ എന്തേലും രണ്ടക്ഷരം പഠിച്ചിക്കടുന്നുണ്ടെങ്കി
ആ ആ
എന്നാൽ ശരിട്ടോ ആ ആ